ആഹ് കേക്കാമോ
കേക്കാമോ ഇപ്പോളെക്കാം
ആഹ് എന്താ പരിവാ
കുക്കിങ് താങ്കൾ
ആഹ് ഞാൻ ഇവടെ കുക്കിങ്ങിലാ രാവിലെ ഞങ്ങക്ക് കൊറച്ച് ബീഫ് കിട്ടി
ഉം
അങ്ങനെ ബീഫ്
ബീഫ് എന്ത് ചെയ്യുന്നു കറി വെക്കുവാണോ
ആഹ് കറി വെക്ക എല്ലാം കുക്കറി വെച്ചു പിന്നെ ള്ളി കൊച്ചുള്ളിഎല്ലാം പൊളിച്ചു കൊണ്ടിരിക്കുന്നു
ഉം
രാവിലെ എന്തോ കഴിക്ക്യാൻ
രാവിലെ ചപ്പാത്തിയാണ്
കറിയോ
ചപ്പാ മസാലക്കറി
മസാല കറി ആഹ് ആഹ് ആഹ്
അവടെ ഉച്ചക്കത്തേക്കാണോ ബീഫ്
അല്ല ഞാ രാ ലൊന്നും കഴിച്ചില്ല രാവിലെ ബീഫ് കൊണ്ടുവന്നത് അപ്പൊ ഞങ്ങൾ ബീഫ് വെ ക്യം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞ മാവെല്ലാം സെറ്റപ്പീന്ത് ഉച്ചക്കത്തെകൊള്ള എല്ലാം റെഡിയായോ
ഉച്ചക്കത്തേക്കുള്ള കറി ഇപ്പ അവ സാമ്പാർ കുക്കറീന്ന് അറക്കി ഇങ്ങോട്ടെ
ആഹ്
അവിടുന്ന് ബീഫ് മാത്രവേ ഒള്ളൂ
ഇവടെ ബീഫ് മാത്ര ഒള്ളൂ ആദ്യം രാവിലത്ത വല്ലാം കഴിച്ചിട്ട്
ത്തേക്കാളും നല്ലത് അരിപ്പത്തിരിയല്ലാരുന്നോ
അരിപ്പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചയാ. പക്ഷെ എടുത്തു നോക്കിയപ്പം മാവിച്ചിരിയുണ്ട് നീപ്പ ഉം ഉച്ചി സമയം കിട്ടുമ്പോ ബാക്കി ഇരിക്കുന്നരി ഇച്ചിരി പൊടിക്കാം പൊടിച്ചിട്ട് നാളെ ബീഫ് നാളെ കൂടെ കാണുവല്ലോ അപ്പൊ നാളെ എടുക്കാന്ന് വിചാരിക്കുന്നു
ഉം നിങ്ങടെ നാട്ടിൽ മഴയുണ്ടോ
മഴ ആഹ് മഴയുണ്ട് ഇന്ന് ഇന്നും ഇന്നലെയൊന്നും മഴ പെയ്തില്ല അല്ല ഇന്നലെ മഴ പെയ്തായിരുന്നു സോറി ഇന്നലെ ഇന്നലെ മഴയ ഉണ്ടായിരുന്നു ഇന്നലെ ഭയങ്കര മഴയായിരുന്നു പക്ഷെ രാത്രി ഇന്ന് ഇന്നലെ രാത്രിലൊന്നും വല്യ മഴയൊന്നു ഇല്ലായിരുന്നു ഇപ്പഴപ്പഴ കണക്കുണ്ട്
ആഹ്
ഉം പക്ഷേ
നമുക്ക് രാവിലെ ഇവിടെ മീനാ ഇപ്പോഴതാ മഴക്കോളായി
ആഹ്
ഇവിടെ രാവിലെ ഇതുവരെ നല്ല കാലാവസ്ഥയായിരുന്നു. ഇപ്പോ ഇവിടെ എല്ലാം കൂടെ കേറി ഇരു വരുന്നു
രാത്രി മഴഇണ്ടായിരുന്നോ
രാത്രിൽ ഇല്ലായിരുന്ന തോന്നുന്നത് അറിയില്ല
ഉം പിന്നെ ങ്ങനെ വെജിറ്റബിൾ കറി എന്തുവാ
മസാലക്കറി
ഓഹ് സോറി മസാല കറി അതെന്തു വാ
കെഴങ്ങ് വെച്ചിട്ട് മസാലയിട്ട കറി വെക്കില്ലേ
ഓഹ് കെഴങ്ങാറിയാ
കെഴങ് കറിന്നെ തേങ്ങഅരച്ചല്ല. അല്ലാണ്ട്
ഹും ഹും ഹും ഹും ങ്ങനെ
വെറൈറ്റിയ
ആഹ് പിന്നെ ഊണിന് സാമ്പാർ മാത്രേ ഒള്ളോ
തോരനുണ്ട്
ഉം
പിന്നെ ഇച്ചിരി ച്ചമ്മന്തി ഇരിപ്പുണ്ട് അച്ചാറുണ്ടായിരുന്നു, അത് തീർന്നു അടുത്ത അച്ചാറാവണം
ആഹ്
ബീ അവിടെയോ ബീഫ് മാത്ര ഒള്ളോ ഇല്ലല്ല മീനില്ല
ഞങ്ങക്ക് ആദ്യം രാവിലത്തെ കഴിയട്ടെ, എന്നിട്ട് ഉച്ചക്ക് പിന്നെ വേറെന്തെങ്കിലും വേണങ്കിൽ വെക്കാന്ന് വിചാരിച്ച്
അല്ല സമയം പത്ത് ആയില്ലേ അതുകൊണ്ട് ചോദിച്ചതാ
ഇവിടെ അതൊക്കെയാ സമയം
ഓക്കേ ഓക്കെ
എഴുന്നേറ്റിട്ട് കുറച്ച് നേരമായതേയുള്ളൂ
ഉം
അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു
വിശേഷം
വിശേഷം എന്തുവാ ഞങ്ങൾ ചോറൊന്നും വെച്ചില്ല
പിന്നെ ചപ്പാത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാന്നല്ലേ
ഉം വെറവിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങള് വിചാരിച്ച് ഇന്ന് ഇച്ചാന് ജോലി ഉള്ളത് കൊണ്ട് അവിടെ ഫുഡ് ഉണ്ട് അപ്പൊ പിന്നെ ചോറ് വൈകുന്നേരം എങ്ങാനും വെക്കാം എന്ന് വിചാരിച്ചു അന്നേരം ആണ് വിളിച്ച് പറഞ്ഞത് അവിടെ ജോലി ചെലപ്പഴേ ഉള്ളു വിളിച്ചിട്ട് ഇറങ്ങിയാ മതീന്ന് പറഞ്ഞു
ആഹ്
അതുകൊണ്ട് പിന്നെ പോയി ബീഫ് വാങ്ങിച്ചോണ്ട് വന്നു അതുകൊണ്ട് പിന്നെ ജോലി ഇല്ല അന്നേരം പിന്നെ ഇനി അരി അടുപ്പേ ഇട്ടല്ലേ പറ്റത്തുള്ള് അന്നേരം ഫസ്റ്റ് ഫുഡ് എന്തെങ്കിലും കഴിക്കാം അന്നേരം പിന്നെ ഞാൻ പെട്ടന്ന് പിന്നെ ഗോതമ്പ് പൊടി എടുത്തോണ്ട് വന്ന് മാവ് കൊഴച്ച് വെച്ചു ബീഫ് കുക്കറിലിട്ട് വെച്ചു
ഉം
ഇച്ചായൻ പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ പൊളിക്കുന്നു
ഉം
പിന്നെ ഉം പിന്നെ ബീഫ് കറിയും ആയി കഴിഞ്ഞാ അത് രണ്ടും കഴിച്ച് കഴിഞ്ഞാ പിന്നെ നമ്മക്ക് അതിന്റെ കൂടെ എന്തേലും വല്ല തോരന് എങ്ങാനും വെച്ചാ മതിയല്ലോ
സലാടായാലും നല്ലതാണല്ലോ
ഉം പിന്നെ വൈകിട്ട് പിന്നെ ചോറെന്തേലും വെക്കാന്ന് വിചാരിക്കുന്നു
ആഹ് ഞങ്ങൾക്ക് ഇവിടെ ഇന്നലെ ചോറ് വെച്ചു
ഉം
ഞങ്ങക്ക് രാത്രിയിലെ ചോറ് വെച്ചു രാത്രി തന്നെ എല്ലാം ഞങ്ങള്
വെള്ളയരി ആണോ വെള്ളയരി ആണോ
അല്ല റേഷനരി ചോപ്പ്
ആഹ് ആഹ് ആഹ് അതിട്ട് രാത്രിയിലെ വെച്ചു രാവിലെ തിളപ്പിച്ചു ഊറ്റി അത് ആവി കേറ്റിയോ ആവി കേറ്റിയോ രാവിലെ
ഇല്ല
തെളപ്പിച്ച് ഊറ്റിയോ
തിളപ്പിച്ച് ഊറ്റിയില്ല ഇന്നലെ രാത്രില്ല വെച്ചിട്ട് എടുത്തില്ല അതിലീന്ന് നല്ല തന്നെ ഉച്ചയൊക്കെ ആകുമ്പോത്തേക്ക് ഇനി തിളപ്പിച്ച് ഊറ്റും തിളിപ്പിച്ച് ഊറ്റും
ഉം അത് പിന്നെ നിങ്ങൾ മറ്റേ അരി ഊറ്റത്തില്ലേ അപ്പം നമ്മള് അവസാനം അത് ആ അപ്പം ചോറുവെന്ത് എ അത് ഊറ്റ് ഊറ്റി ഊറ്റി നമ്മളിപ്പോ ആ അടപ്പീന്ന് അപ്പുറത്തെ അടപ്പിലോട്ട് മാറ്റിയല്ലേ ഊറ്റിവെയ്ക് ഊറ്റിയിടുന്നത് ഊറ്റിയിട്ടിട്ട് നമ്മള് നൂത്ത് ആ പൊട്ടിക്കാൻ വെക്കും അപ്പ ആ ക നമ്മള് വെറെ വല്ലോം വെച്ചിട്ടാ കനലിങ്ങനെ നെരത്തിയിടുവല്ലോ
ആ
എന്നിട്ടാ ആ അടപ്പീതന്നെ വെച്ചേക്കണം മാറ്റരുത്
അങ്ങനാ വെക്കുന്നേ
ആ അങ്ങനെ വെച്ചുകഴിഞ്ഞാ രാ നല്ലപോലെ ഇരിക്കുവാണെങ്കി അത് രാ ത്രിയായാലും തിളപ്പിച്ചുറ്റണ്ടാ
ഉം
പന്നലാവത്തില്ല നമ്മളല്ലാതെ മാറ്റ് ആ അല്ലാതെ വെക്കുവാണെങ്കിലാ ഞാനിവിടെ അങ്ങനെ വെച്ചുകഴിഞ്ഞാ ഇന്നലെ ഞാൻ രാത്രിവെച്ച ചോറാണ് അങ്ങനെ ഏ ഞങ്ങള് ഇന്നലെ രാത്രി എടുത്തിട്ടന്നെ ഒരു കൊഴപ്പവുമില്ല ഞങ്ങളത് തിളപ്പിച്ചൂറ്റിയതുപോലുമില്ല ആ ചൂടോടെ വെച്ചിരുന്നയല്ലേ അതുകൊണ്ട് ഇന്നലെ എപ്പോഴാ ഞങ്ങള് ചോറുകഴിച്ചത് എതാണ്ട് പത്ത് പത്തരയെങ്ങാണ്ട് കഴിഞ്ഞു എന്നി ട്ടാ ആ ചോറ് ഒരു ഉം ഏ നമ്മള് ചെലതൊക്കെയാണെങ്കി എടുത്തുകഴിഞ്ഞാ ഒരു നനവ് ഒരു സ്മെല്ലൊക്കെ കാണുല്ലേ തെളപ്പിച്ചൂറ്റാത്തൊണ്ട് പക്ഷെ ഇതിന് അങ്ങനെതായ ഒരു കൊഴപ്പവുവില്ലായിരുന്നു
ഞങ്ങടെവിടെ പടക്കം പൊട്ടുന്നു
ഓ ഇന്ന് മറ്റേ സത്യപ്രതിജ്ഞേടെ ഉം ഉം ഉം ഉം ഉം ഉം പിന്നെ വേറെന്താണ് വേറെ എല്ലാരൊക്കെ എന്തേ
എല്ലാരും മമ്മി ജോലിക്കുപോയി ഡാഡി ഇപ്പോവന്നു
ഉം ആ വന്നു പിന്നെ വേറെയെൻ ന്താണ് ഇയാ ഇയാളെങ്ങനെ അരിപ്പത്തിരി ഒണ്ടാക്കുന്നെ
മറ്റെ ചൂ
ഇല്ല
ചൂടുവെള്ളത്തിനാത്ത് അരിപ്പൊടി ഇടും ഉപ്പിട്ട് ഇട്ടിട്ട് അതിനാത്തുതന്നെ അടപ്പേതന്നെ വെച്ചിട്ട് അരിപ്പൊടിയും കൂടിയിട്ട് എളക്കി എളക്കി ഒരു മറ്റേചപ്പാത്തിടൊക്കെ ഒരു പരുവം പോലെയാക്കിയെടുക്കും
ഉം
എന്നിട്ടു മാറ്റി എളക്കി വെച്ചേക്കും ഇച്ചിരി എണ്ണയും കൂടെ വേണമെങ്കി ഒഴിക്കാം
ആ വെള്ളത്തിലോട്ടോ
ഉം ആ ഇച്ചിരി
ഉം
എന്നിട്ട് അത് കൊഴച്ച് ചപ്പാത്തിടങ്ങൊട്ട് കൊഴച്ച് മാറ്റിവെക്കും പിന്നെ പരത്തും ചപ്പാത്തി പരത്തുന്നതുപോലെ പരത്തും
നൈസായിട്ട് പരത്താൻ കിട്ടും നമക്ക് പൊടിയെന്തേലും ഇട്ടുകൊടുക്കണോ നമ്മളുപിന്നെ വേറെ
എന്തോ
ആഹ് നമ്മൾ ഈ ചപ്പാത്തിക്ക് അമ്മളത് പരത്തത്തില്ലേ അത് എന്നം നമ്മള ചപ്പാത്തിയാണെങ്കി ങ്ങനെ പരത്താ നേരത്ത് മ്മള് കൊറേച്ചെ പൊടി ഇട്ട് കൊടുക്കത്തില്ലേ. ആഹ് ഈ പൊടി തന്നെ എട്ത്തോട്ക്കണം. പച്ചരി
ആഹ് അരിപ്പൊടി എന്നെ. അരിപ്പൊടി എന്നെ ഇട്ട് കൊടുക്കണം.
ആഹ് ഇട്ട് കൊടുത്ത് പരത്തണം. നൈസായിട്ട് പരത്തണം
ആഹ്
ഉം
അഹ് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ.
ഉം ഉം. എന്നിട്ട് നമ്മള് സാധാപോലെ വെളിച്ചെണ്ണ തേച്ചിട്ടാണോ ചുട്ടെടുക്കുന്നേ.
വെളിച്ചെണ്ണ തേച്ചാ. വെളിച്ചെണ്ണ തേച്ച് ചുടണോ ചുടാം. അല്ലാതെയും യുടാം. നമ്മള് ചപ്പാത്തി എങ്ങനെ ചെയ്യുന്നേ ത്ത് സെയിം ക്രോസസ് തന്നെ.
പൊങ്ങൊ നല്ലായിട്ട്?
ആഹ് പൊങ്ങും ഞാൻ ഇവ്ടെ ഉണ്ടാക്കിയപ്പൊ പൊങ്ങിട്ടുണ്ട്. നൈസായിട്ട് ത്തിരി നൈസാവരുത്. ഒന്നാ ഒരുപാട് കട്ടിയാവരുത്. അതേ രീതി ട്കഴിഞ്ഞാ നല്ലൊൽ പൊ
നല്ല ടേസ്റ്റാ അല്ലേ.
ആഹ്
ഞാ ഇതുവരെ ഒണ്ടാക്കിട്ടില്ല പക്ഷെ ഞാൻ ഇന്നലെ വിചാരിച്ച് ഒണ്ടാക്കണം. പക്ഷെ ഇച്ചിരിയും പച്ചരി ഉള്ള്. നി അപ്പം ഞാൻ വിയാരിച്ച് ഞ്ഞിപ്പം നമ്മള് ഇടിക്കുന്ന പച്ചരി അമ്മള് കുതിർതൊന്നും വേണെല്ലെ ചുമ്മാ അതൊന്ന് ജസ്റ്റൊന്ന് വറത്ത്ട്ടങ് പൊടിക്കാന്ന് വിചാരിച്ച്.
ഓഹ്. അങ്ങനെ പച്ച രീന്ന് ട് ക്കുവല്ലേ.
ആഹ്. അല്ലാതെ ഇത് നമ്മള് കുതിർത്തിടുവാന്നെങ്കി പിന്നെ അത് വെള്ളം ഒഴിച്ചല്ലേ ആട്ടിയെടുക്കാനല്ലേ പറ്റത്തുള്ളൂ.
ആഹ്. അങ്ങനെ എടപ്പാ ഞാ വിചാരിച്ച അരിപ്പൊടിന്ന് അപൊടീന്ന് ഡയറക്ട് ട്ക്കാനാന്നാ വിചാ
പൊടി ഇച്ചിരീ ഒള്ളൂ. അത് എനി ക്യോന്നു ന്നു അയ്നാകത്തിട്ട് കൊ കൊഴയ്ക്കൻ പോലും തെകത്തില്ല. പിന്നെ നമുക്ക് മറ്റേന്നാത്തെല്ലെ ഇടാ ഇടാനും വേണ്ടേ പൊടി.
ആഹ് ഇടാനും വേണം.
അതുകൊണ്ട് ഇല്ല. പ്പൊ കൊർച്ച് പച്ചരി ഇരിപ്പുണ്ട് ഞാൻ വെച്ച് ഇനി പ്പം ഇപ്പ ഇനിയിപ്പം ഈ ബീഫ് തിന്റെ പരിപാടി നിക്കുമ്പം ഇനി അടത്തെത് നമ്മള് അതും വറ്ത്തോണ്ടിരുന്നാ എൾപ്പല്ലല്ലോ?.
മ ടൈ മെട്ക്ക്ലാ
ആഹ് ടൈമില്ലാ. അതുകൊണ്ട് ഞാ വിചാരിച്ചു എന്നാ പിന്നെ തക്കാലം ചപ്പാത്തിയങ് ഇരിക്കട്ട്. നാളെയാലും സമയണ്ടല്ലോ. ഇന്ന് വറത്തൊക്കെ വെച്ചാ നാളെ സെറ്റപ്പെയ്യാ.
അതങ്ങനെ പൊടിയായിട്ട് കിട്ടുവോ? വീട്ടിലൊക്കെ നമ്മള് എട് തേന്നെ. ഒന്നെങ്കീ കടേ കൊട്ത്താലല്ലേ കറക്റ്റ് കിട്ടത്തുള്ളു.
ത്രയൊന്നു ഇല്ലത് കൊറച്ചേ ഉള്ളൂ. അത്രായിട്ട് കൊണ്ട്കൊടുത്താ നഷ്ട വാ.
ആഹ്
ഉം. എന്നാ ശരി. ഞാൻ വിളിക്കാം.
ആഹ് എന്നാ ഓക്കെ.
ആഹ് ശരി ശരി
ശരി